ആം എന്തൊ ന്തു വിശേഷം
നല്ല വിശേഷം
ഫുഡൊക്കെ കഴിച്ചോ
ആഫുടഴിച്ചു
കിടക്കാനായോ
ആകിടക്കനാവണ്
ഓ കുട്ടികളൊക്കെ മാരീഡ്ല്ലേ
ആ മാരീഡണെ കുട്ടികളുണ്ട് ഒരിതാ പഠിക്കന്ന് പഠിപ്പൊക്കെ കഴിഞ് അതാ കിടക്കാ നിക്കണ് ഓര് ഫുഡൊക്കെ കഴിച്ചു മക്കള് പഠിക്കുന്നത് ഒരാള് പത്താം ക്ലാസ്സില് ഉം അ മറ്റേത് മറ്റേ മോന്റെ പ്ലസ് ടു കഴിഞ്ഞു ഓൻ ഓട്ടോമൊബൈല് ആ
ക്ലാസ് പഠിക്കണ മോനൊരുപാട് പഠിക്കാണ്ടാവും ലേ ആ ഒരൊയിവും ഉണ്ടാവില്ല കുട്ട്യോൾക്ക് ടൂഷനും ല്ലെ വീട്ട് വന്നല്ല വീട്ടിലും സ്കൂളിലുംമോ
ആ മൊത്തം എഴുതാനുണ്ടാവും ഒരു ലോഡ്
ഉം പിന്നെ ഇപ്പോ ഫിഫവേൾഡ് കപ്പള്ളൊണ്ട്
ആഅതും കാണണയ് അതാണ്പ്പ ഇന്നലെ ഇന്ന്പ്പോ ട്യൂഷനും ഇല്ല അപ്പൊ എന്തച്ചപ്പ ഇമ്മ അർജന്റീനന്റെകാളീണ്ട് ക ഇമ്മ അർജന്റി ആന്ന് രാത്രി ഉണ്ട് പത്ത പത്തരൊട്ട വന്നരം ആ അപ്പൊ പറഞ്ഞീന്ന് ന്ന് ഞാൻ പറഞ്ഞ ആ നാളെന്നിപ്പോ എന്നന്നോട്ന്നെ പറഞ്ഞിപ്പടേണ്ടെന്ന് ഞാൻ പറഞ്ഞേ നല്ല പറിച്ചു കൊമ്പ്ണ്ട് അതുകൊണ്ട്ന്റെറടുത്ത്ന്ന് നടിയും കി ട്ടുംന്ന് പറഞ്നാളെമ് ട്യൂഷനോ ഇല്ലെങ്ക ല്ലെ
ആഅതാണ് ഈ ഒരു മാസേ അങ്ങനെ അങ്ങനെട്ട് പോകും കളിയും കാര്യങ്ങളുംആയി
കളിയും കാര്യങ്ങളായിട്ട്ങ്ങനെ പോവാ സ്കൂളിപ്പതന്നെയണേ
ആ സ്കൂളിലുണ്ട് സ്കൂളിൽ ജേഴ്സിയും കാര്യങ്ങളൊക്കെ
ആ ഇ ഇപ്പൊ തുടങ്ങിയിര ഇപ്പൊ തുടങ്ങിയതാണ് ഇതിന്റെ- മുന്നൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ
ആ ആ
ഇപ്പൊ ഈ വർഷം മുതല് ണ്ടായിര്ന്ന കുട്ട്യ ൾക്ക് ഫുട്ബോളും കാര്യങ്ങളൊക്കെ ണ്ടായിന്നു പക്ഷെ ഈ ഇപ്പൊ ഈ വർഷല്ലപ്പൊ ലോകപ്പ് അഞ്ചു വർഷം കഴിഞ്ഞിട്ടല്ലേ വര് നൊള്ളൂ അതാണേക്കാരം ന്നപ്പം സ്കൂളിലു തേ മാരി ടീമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ലോകകപ്പ് ന്ന് പർഞ്ഞിങ്ങാണ്ട്
ആ ഇണ്ട്
ആ
ചെറിയ ചെറിയ മക്കക്ക് വരെണ്ട് ആ എല്ലാര്ക്കുണ്ട് ഇത്‌പ്പൊ ഇൻൻ്റെ മോളെൽ കെ ജി ലാ ഓക്കുണ്ട്
എല്ലാര്ക്ക്ണ്ട് പ്പ ലോകകപ്പ് പർഞ്ഞിങ്ങാണ്ട് എല്ലാ സ്കൂളിലുണ്ട്
ഓളെന്നാണ്ടറിം ബഷീറിന്റെ ജേഴ് സി യാണം പറിം അപ്പൊ എന്ത് സംഭവം മൻസ്സിലായി ബ്ര സില്ന്നാ പറി ണത്
പിന്നെ എത്ര മക്കളാ
രണ്ട് പേര്ണ്ട്
ഏ
ഒരാള് എൽ കെ ജി ജിയിലാണ് ഒരാൾക്ക് ഒന്നര വയസ്
ആ അഅ് ശെരി ഫുഡൊക്കെ കഴിച്ചില്ലേ
ആ ഫുഡൊക്കെ കഴിച്ച് കെടക്കാ നിന്നു അപ്പൊങ്ങനെ ഫ്രീ ആയപ്പേ
ആ വിളിക്കണേക്കരല്ലേ പിന്നെ
എന്താ രാത്രി എന്താ കൈക്കല് ചോറോ അതോ
അല്ലാ ഉം എന്താണ് എന്തെങ്കിലും എന്താച്ച ചെറ്തായിട്ട് കഴിക്കൊള്ളൂ തൈറോയിഡും കാര്യങ്ങളൊക്കെ ണ്ടായ കാരണേ
കേൾക്കുന്നില്ലേ
ആ എന്തോ ഒരു ശബ്ദം വര്ണ് ണ്ട് എന്താ വേറെ കോൾ വര്ന്ന്ണ്ടോ ഹലോ ഏ ആ അഅ് ന്തേ വേറെ കോ കോള് വന്നി ര്ന്നോ
ഏ
വേറെ ഫോൺ വന്നാ ന്ന്
വേറെ കോള് എന്താ തോന്നുന്നുണ്ട് ന്തൊ വാട്സആപ്പ് കോള ന്തോ തോന്ന് വന്ന്ണ്ട്
ആഹ് അതാണത്
ആഹ ഞാൻ എന്റെ സംഭവം വിചാരിച്ചു
ഹ ഹ അതാണത് കേൾക്കാത്തത് അഹ് ആണ്ട് കട്ടാക്കിയാൽ മതി ഉം പിന്നെ എന്താ ചെയ്യ്ണേ
ഞാന് കറണ്ടില് ഇപ്പ അങ്ങനെ ഒന്നും ചെയ്യില്ല
ആഹ
വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ മോളായൊണ്ട് പുറത്തു പോയി് ട്ട് ചെയ്യാന് ആഹ് പറ്റില്ല അതുകൊണ്ട് കമ്പ്യൂട്ടർ ടി ടി സി ത് കഴിഞ്ഞതായിരുന്നു അപ്പൊ അങ്ങനെ വീട്ടിൽിന്റെ ഡാറ്റ എൻട്രി അങ്ങനത്തെൊക്കെറ ചെറത്ങ്ങെ ചെയ്യുന്നുണ്ട്
ആഹ് അങ്ങനെല്ലേ
ഡിഗ്രിക്ക് പോയിരുന്നു പക്ഷെ ഡിഗ്രി കപ്ലീറ്റ് ആയില്ല കല്യാണം കഴിഞ് പിന്നെ പ്രഗ്നന്റ് ആയെ ങ്ങനെ ങ്ങനെ
ആ കല്യാണം കഴിഞ്ഞ പിന്നെ പഠിക്കാ അത് പഠി ക്കുന്നത് മുഴുവന ആക്കാണ് പിന്നെ അത് കുറച്ച് പണിയാണ് റിസ് കാണല്ല
റ്റാഹ് നിങ്ങളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ജോലി എ
ഇല്ല ല്ല ഹൗസ് വൈഫ
ഉം
ഉം
ന്നിട്ട് വീട്ടില് ആരൊക്കെ ള്ളത്
വേറെ ആരുല്ല ഞാനും മക്കളും തന്നെ
ആ ആ
ഇകാക്ക ഗൾഫിലാണ്
ആവ ശരി
ട്ടൊള്ളൂ നാലു സായിട്ടൊള്ളൂ പോയിട്ട് ഉം ഇവിടെ ലും ആറു മാസായിട്ട് ഇപ്പടെ നാട്ടില് ണ്ട്
ലീവിൽ വന്നതാ
ഉം ലീവിന് വന്നെതെര്ന്നു അപ്പൊ പിന്നെ യുദ്തും കാര്യങ്ങളൊക്കെ ആയതോണ്ട് മ് ന്നാലും മാസേന്ന് നിക്കൊള്ളയിന് പിന്നെ രണ്ടു മാസം കൂടി ആ അങ്ങന ഇതായി പിന്നെ എന്നാലും രണ്ടു മാസം അങ്ങനെ നിക്കാനേ പറ്റുള്ളൂ ആറുമാസം ആവ്ണീന്റെ മുന്നടച്ചെ ന്ന് എറങ്ങണ്ടേ പി
ആ ആ
ഉം പിന്നെ അങ്ങനെ നിന്ന്
അഹ് ശ്
ഉം മ് പ്പ അങ്ങനെയാണ് പിന്നെ സ്ഥലം എവിടെയാറഞ്ഞത്
ഞാന് മലപ്പുറം ആണ്
ആ
മലപ്പുറം നിലമ്പൂര് കേട്ട്
ആ അതെ ട്ടിണ്ട്
ഹെൻ അവിടെണ്
ആ
നിങ്ങളെവിടെ പ്ലൈസ് എവിടെയാ
ക്കലേ
അ ആ അഹ് ശരി
ഇവട
നിലമ്പൂരൊക്കെ വന്ന് വന്ന് ട്ട്ണ്ടോ
ഇല്ല അങ്ങൻ ത്ത്ക ഒന്നും വന്നി ഇല്ല നിലമ്പൂര് അങ്ങട്ട് എത്തീട്ട് അങ്ങട്ട് വന്നിട്ടില്ല എന്നാ കൊറെ മുന്നേ വന്ന്ക്ക്ണ് അവിടെ ആ ഇത് കാണാനൊക്കെ അങ്ങനെ വന്നി ഇണ്ട് ഇപ്പട് തൊന്നും പിന്നെ അങ്ങനെ വന്നിട്ടില്ല
ഓഹ്
ഒറപ്രാവശ്യേറ്റ വന്നുട്ടൊള്ളു
ആഹ്യ് ഇനി വരയിണ്ടി ഇടക്കൊക്കെ
തന്നെ ഹ് ഹ് ഹ് ഹ് ഹേ പിന്നേ
എങ്ങക്ക് യാത്രകളൊക്കെ ഇഷ്ട
ആഹ് അത് ഭയങ്കര ഇഷ്ടക്കുള്ള ആളാണ്
ഓ അവസാനായിട്ടെവിടെ പോയത് ഇപ്പൊ ലാസ്റ്റ് പോയത് എവിടെ
ഇപ്പോൊ ലാസ്റ്റ് പോയത് ഇപ്പടെ അതേ ആലപ്പുഴ ഹൗസ് ബോട്ടില്
ഓ ഏ വെക്കേഷനിൽ പോയതാ
ആഹ് ഇപ്പൊ ഹസ്ബെന്റിവിടെ നാട്ടിലിണ്ടായപ്പോ ആ വെക്കേഷനിൽ
ഉം അവിടെ ഞങ്ങളെപ്പളും പറയും ഇങ്ങനെ പോണം ട്രെയിൻന്റെടത് ട്രെയിനില് പോവ്വാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പ്ലാനിങ്ങിങ്ങനേണ്ടവലൊള്ളൂ
ഹ് ഹ് ഹ് ഹേ അങ്ങണ്ടേതീട്ടില്ല
ഉം ഇക്കാനോട് എവടക്കെങ്കിലും പോവ്വാണൊക്കെ ചോദി ചോയ്ക്കുമ്പോ പറയും ലോങ്ങ്ട്രിപ്പ് പോവാന്ന് ചോയ്ക്കുമ്പോഅപ്പൊ പറയും നമുക്ക് ഹോട്ട്സ്പോട്ട്എടുക്കലോ വേം പോവാന്നൊക്കെപ്പറയും
ആ ആലപ്പുഴ ഹൗസ്ബോട്ട് പോയപ്പിന്നെ ഹൗസ്ബോട്ടന്നെ. പിന്നെ അതിൻ പിന്നെ നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ അവര് തരും നമ്മള് റേറ്റ് പറഞ്ഞുറപ്പിക്ക ആ അയില് പോവ.
ഉം
ഇതുതന്നെ ഫുഡും കാര്യങ്ങളും പിന്നെ നിക്കണോരുണ്ട്
ഉം ആ് അങ്ങനെയിണ്ടാവൂലെ അല്ലാതെ എന്താപറയാ ഞമ്മളവിടുന്ന് നിക്കന്ല്ലാന്നിണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോരാനും പറ്റും
ആഹ് രാവിലെ പതിനൊന്നര പതിനൊന്നര തൊട്ടിട്ട് അഞ്ചു മണി വരെയാണ് അഞ്ച അഞ്ചര വരെയാണ് ടൈം ആ ആ ബോട്ട ത്തിന്റെ ടൈം ഞമ്മക്ക്
ആഹ്
ഉം അതുവരേക്കും ഇത്ങ്ങനെ ഈ ബോട്ട്ങ്ങനെ. കറങ്ങും നമ്മളങ്നെങ്ങനെ കൊണ്ടോവും കടലിൽ അങ്ങനെകൊണ്ടോയിങ്ങട് കൊണ്ടറും. തിരിച്ങ്ങനെ പോരും അപ്പോ ഉം ആ ആ യാത്ര ഞമ്മക്ക് എൻജോയ് ചെയ്യ ഫാമിലി ഒക്കെ ആയിട്ട് പോകുമ്പോളേ
ഉം
തോന്ന ആളുകളൊക്കെ ആയിട്ട് നല്ല നല്ല വൈബായിര് ക്കും എന്നാലും ല്ലേ ല്ല നമക്ക് നല്ല വൈബാണ് നല്ല എന്താ പറയാ നല്ലൊരു ഇത് കിട്ടും നമക്ക് ഹ ഹ ഒ... ഇഞ് ഇപ്പ നമ്മള് ഫാമി
അതിലപ്പൊ അങ്ങനെ ആക്ടിവിറ്റീസ് ഗെയിംസ് ഒക്കെ ഉണ്ടാവോ
അങ്ങനെള്ളത് അത് നമ്മക്ക് വേണെങ്കി ചെയ്യാ അങ്ങനെ പാട്ട് ട്ട്ട്ട് അങ്ങനത്തൊക്കെ വേണേ അങ്ങനെ ചെയ്യാം അങ്ങൻത്തെ അങ്ങൻത്തെള്ളണ്ട് പിന്നെ വല്യ ബോട്ടുകള് അങ്ങനെ ചെറിയ ഓരോ ബോട്ടിനനുസരിച്ചിട്ടാവും നമ്മള് തോനെ ആള്കള് ബുക്ള്ളത് കുറഞ്ഞ ആളുകൾക്ള്ളത് അങ്ങനെ ണ്ടാവില്ലേ
ഞമ്മക്ക് സ്വന്തയിട്ട് കിട്ടൂല അതോ അഹ് എല്ലാർക്ക അങ്ങനെ എടുക്കുലാണോ
അല്ല അല്ലബ നമ്മള് പബ്ലിക് അങ്ങനെയിട്ട് എടുക്കണം നമക്ക് സ്വന്തയിട്ട് എടുക്കാ ഇപ്പ നിങ്ങ നിങ്ങളും ആ എല്ലർക്കും ഇട്ക്കാ നമ്മക്ക് ഇപ്പം ഞങ്ങള് ഞാനിപ്പ ഇത് രണ്ട്‌റാ രണ്ടാമ ത്തെ മൂന്നാമത്തെ പ്രാവശ്യാണ് ഞങ്ങള് അങ്ങനെ പോണത് ഫാമിലി ആയിട്ടും പോയിര്ന്ന് പിന്നെ ഇവിടത്തെ ഫാമിലി അവിടെ വീട്ട്ത്തെ ഫാമിലിനെറ്റും അങ്ങനെ പോയിര്ന്നു ഞങ്ങള് ഇന്നാള് മുപ്പത്തഞ്ചാൾക്ക ആള് വെച്ചിട്ട് രണ്ട്‌ റാവശ്യം പോയിര്ന്നത് ഞങ്ങള് അങ്ങനെയ്ന്ന് ഇതിപ്പോ ഞങ്ങള് പോയത് വെറും നാലഞ്ചു ആൾക്കാര് മാത്രം പോയിട്ട്ണ്ടായിര്ന്നുള്ളൂ
ആ ആ അയ് ശരി
ഞാനും ഫ്രന്റും ഫ്രണ്ടിന്റെ ഇന്റെ ഫ്രണ്ടും അവളെ ഹസ്ബന്റും അങ്ങള് അങ്ങള് എല്ലാരും കൂടി അങ്ങനെ പോയതയ്നു ഞങ്ങള് നാല നാലാളും ര അങ്ങനെ പോഴി മക്കളൊന്നും പോന്ന ണ്ടായിന്നില്ല ഇല്ല മക്കളോട് പറഞ്ഞപ്പോ ഓര് ർഞ്ഞേ ആ ആ ഓരോടും അല്ല ഓരോടും അറിഞ്ഞപ്പോ പറ മ്മീം ഇപ്പിം പോയിക്കോ അതിലിപ്പോ പോയതല്ലേ ഞങ്ങള് ഇല്ല അർഞ്
അയ് ശരി
അപ്പൊ പിന്നെ ഞങ്ങള്ങ്ങനെ പോയി അവരോട് കൊറെ പോരാൻ പറഞ്ഞപ്പോ അവര് പറഞ് ഞങ്ങളില്ല അവരെ മക്കളും അവളും മക്കളും വന്നി- ല്ല അപ്പൊ പിന്നെ ഞങ്ങളങ്ങട് പോയി അവർക്ക് പോവാൻ വേണ്ടിട്ട് മറ്റേത് മ മറ്റേ പോക്കിലൊന്നും അവരുണ്ടായിട്ടില്ലായിരുന്നു
ഏ കുട്ടികളില്ലേനോ
കുട്യ ളല്ല ഹസ്ബന്റ് ഉണ്ടായിട്ടുണ്ടായില്ല ആ ഹ് അ കാരണം എന്താ- അവർക്ക് യാത്രനോട് തീരെ ഇഷ്ടല്ലാത്ത ഒരാളാണ്
ആ രണ്ടാളും രണ്ട് വൈ ബാണ്ല്ലേ
ക്കാണെങ്കിലോ യാ ത്രാന്ന് വെച്ചാ ഐന്റെ ജീവനാ
ആ അത് ഞാനങ്ങനെ ഇവിടെ ഹസ്ബൻ്റിന് പുതിയ പുതിയ ഫുഡ് സ്പോട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ് ടാ അതൊക്കെ ഞാനതെങ്ങനെ റീൽസ് ഇങ്ങനെ അയച്ചു കൊടുക്കും എന്നിട്ട് മൂ മൂപ്പര് മൂപ്പരുടെ ചങ്ങായിമാരേം കൊണ്ടു പോകും
ആ ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നല്ലട്ടാ ഇവിടെന്നെ കൊണ്ടോവും നിന്നോട് എവിട്ക്കും പോവാൻ പറയും നിക്ക് ഇപ്പൊ മൂ മൂപ്പർക്ക് ഇഷ്ടല്യാനേ ഉള്ളൂ പക്ഷെ എനിക്ക് എവ എവിടെയും പോവാ ഇന്നോട് എവിടെയും പോയിക്കോ മക്കളും ഉണ്ടെങ്കി മക്കളേ കൂ ട്ടീട്ട് എവിടേം പോയിക്കോ അങ്ങനെ ഞാനും മക്കളും കൂടി അങ്ങനെ ട്രിപ്പ് അടിക്കും ഇവിടുന്ന് ഫാം ഉം വിടില്ല നിങ്ങ ഇവിടുന്ന് അയൽവാസി കുട്ടികള് ഒക്കെ കൂടി കൂടിട്ട്
ആ
അങ്ങനെ ഒപ്പിച്ചിട്ട് ഞങ്ങൾ പോകും വട്ടവട മൂ മൂന്നാറ്, പിന്നെ ഇവടെ എല്ലോട്ത്തും ഊട്ടി, മൈസു ഇവട്ക്കൊക്കെ അങ്ങനെ പോവും ഞങ്ങള്.
ഏ ആൽവാസിയേളല്ലാരും കൂടിയിട്ട് എങ്ങനെ വണ്ടി ഇട്ത്ത്
ആ വല്യ ബസിന്, പത്ത് നാല്പത് നാല്പത് ആൾ ആൾക്കാരുണ്ടാവും മുപ്പത് ആൾകാരുണ്ടാവും ഇരുപത് ആൾക്കാർ അങ്ങനെ വെച്ച് ഞങ്ങൾ പോകും ഇന്നട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇട്ത്ത് നല്ല രസാവും നല്ല വൈബ്ച്ച ഫുള്ള് വൈബാണ്.
മൊത്തത്തിൽ അങ്ങനെ അയൽവാസിയോളാവുമ്പോ അവര്
എല്ലാരും ഇണ്ടാവും ലേഡീസും ആ ലേഡീസ് മാ അത്രൊന്നുല്ലാ. അവരെ മ വല്ല്യയരു ഉണ്ടാവല് പ്പം ഇന്റെ മക്കൾ രണ്ടും ആൺകുട്ടിയേളല്ലേ അപ്പ അവ രുണ്ടാവും അതുപോലെ ഒരുപാട് ആൾക്കാര് അങ്ങനെ ഉണ്ടാവും.
അത് ശരി. അത് വേറൊര് വേറൊര് വൈബായിരിക്കും.
നല്ല വൈവാണ് ഞമ്മള ഫാമിലിനെറ്റ് പോകുമ്പ അത് വേറൊരു വൈബാണ് നമ്മളീ വെ നമ്മളി ഒരു ഒരെമാരിള്ള ഈ പ്രായത്തില്ള്ള ആളുകളൊക്കെ കൂടി പോകുമ്പോ ന മ്മളി അയൽവാസികളൊക്കെ കൂടി അത് വേറൊരു വൈബാണ് ചെക്കന്മാര് അവർക്കായി ട്ട് ള്ളത് അവര്ക്ക് ചെക്കന്മാരെ ക്കെണ്ടാവും അതില് കാരണം അവര് അങ്ങനെ അങ്ങനെ അപ്പ അത് നല്ല രസണ് ആപോക്ക് നല്ല രസാണ് നമ്മളെ ഫാമിലീനെറ്റ് നല്ല എൻജോയ് ചെയ്യൻ പറ്റും റ്റു അങ്ങനൊരു പോക്കാണത്
ഞങ്ങള് അങ്ങനെ പോയിരുന്നു മറ്റേ എന്താ പറയപ്പോ പ്രിയദർശിനി ഇറങ്ങയില്ലേ ബസ്
ആഹ് ബസ്സില്
ഇനി എന്നിട്ട് കക്കാടം പോയിക്ക് നേരിട്ട്ണ്ട്
ആഹ് എന്നാ ഞാൻ വിളി വിളിക്കട്ടാ